ശേഷ
ഇപം എന്താണ് അവിടത്തേക്ക വിശേഷം
എവിടെയും സുഖം തന്നെയാണ്
ഉ മക്കൾസൊക്കെ ഉറങ്ങിയോ
ഇല്ല ഉറങ്ങാൻ നിക്കുന്നേ ഉള്ളൂ
നിങ്ങള് അവിടെ എല്ലാരും കിടന്നോ
കിടന്നില്ല എല്ലാരും കിടക്കാൻ നിൽക്കണള്ളൂ മൂത്തച്ചി ഓരെ മ മക്കള് ചെറിയ മക്കൾ അവര് കിടന്നിട്ടൊന്നില്ല അവിടെണ്ട്
ആഹ
ഒരു പിന്നെ ചെറ അങ്ങനെൊക്ക നേരം വേിക്കച്ചണ്ട് പിന്നെ കിടക്കാൻ കുറച്ച് ലൈറ്റ് ആകും
വൈക്കുലേ സ്കൂള് പോണ കുട്ടികളല്ലാ
ആ നഴ്സറി പൊണ്ട്
ആഹ നെയഴ്സറി പോണത ആഹ ആ അപ്പ പിന്നെ നേരം വൈകി കിടന്നാലും വിഷയല്ല
ആഹ് വെയ്കയാണ് വണ്ടി വരൊള്ളൂ
ആഹ ആഹ അതാണ് അതോണ്ട് പിന്നെ കുഴപില്ലല്ലോ
ഉ നിങ്ങക്ക് നെയ്സറി പോണ മക്കളുണ്ടോ
ഇല്ല ഇല്ല ഇല്ല എന്റെ ചെറുത് ഒന്നാം ക്ലാസ്സിലാണ്
ഏ
ഉം എക്സരേ പറാവത്ത ഓ അഞ്ച് മിനിറ്റോള് സ്കൂൾക്ക് ഓ ആ ഒറ്റക്കന്നെ പോകും
ഉപ്പ മരിച്ചിട്ട് ഒക്കെ എത്രയി പിന്നേക്കല്ലേ
ഉംമ്മ ഉണ്ട് ഉപ്പല്ല ഇപ്പ എന്റെ ഭർത്താവിന് ആ എന്റെ ഭർത്താവ് അഞ്ചാം ക്ലാസ്സിലായിരുന്നാ മരിച്ചത്
ഏ ചെറുപ്പത്ത് മരിച്ചിരുന്നില്ലേ ഉം ഞാനും കരുതി ഇപ്പ നേരൊക്കെ മ ഏ അറ്റാക്ക്യണ്ടാ
ആഹ് ആ് അറ്റക്കായോണ്ട
ഉം ഏ ചെറുപ്പത്ത് മരിച്ചന്നല്ലേ ഞാൻീ കരുതി ഇപ്പ നേര ഏ
ഉംം പിന്നെ പോലെ നോക്കിയത് എന്താക്കിയതൊക്കെ ഉമ്മ തന്നെയാണ്
ഉം ഉമ്മാക്ക്ന്താ അന്നേ ഉണ്ടായിരുന്നു അങ്ങനെ
എ എങ്ങനെയാ മറവിന്റതാ
ആഹ ആഹ
ഇല്ലല്ല ഇതിപ്പോൊ ഒരു രണ്ട് മൂന്ന് വർഷ ആട്ടുള്ളൂ വന്നിട്ട്
ആഹ
രണ്ട് മൂന്ന് വർഷ ആയിട്ടുള്ളു അതുവരെ പ്രശ്നം അല്ലേ
ഞാൻ കരുത് അയിന് മുന്നേ ഉണ്ടായിരുന്നോ
ഏ എല്ല എല്ലല്ല
ആഹ
അപ്പൊ ഞാൻ ഡോക്ടറെ കാണിച്ചപ്പ തലച്ചോറ് ചുരുങ്ങാണന്നാ പറഞ്ഞതത് പ്രായയേൻ്റെ പക്ഷെ അന്താണ്
ആഹ
പിന്നെ കൊറെ ജോബ് പണിക്ക് പോയതല്ലേ ജോലി ചെയ്യാനൊക്കെ മക്കളെ നോക്കാൻ വേണ്ടേ
ആഹ്
പ്പൊ അതിന്റേതായ ടെൻഷനും കാര്യങ്ങളും ഒക്കെ പാടെ വന്നേ.
അപ്പൊ അങ്ങനെതാതയ്കാരല്ലേ.
ഉം അങ്ങനായിര്ക്കും.
ഉം
ഉം പിന്നെ എന്താണ്ങ്ങളവിശേഷം. നിങ്ങൾക്ക് അവിടെമ്മ പ്പിയക്കല്ലേ
ഏഹ്
മ്മിപ്പക്കല്ലേ അവിടൊയ്ക്ക
എന്ത്?
ങ്ങക്ക്ഉമ്മ ഉപ്പിംമ്മില്ലേയ്ക്കവിടെ?
ആഹ് രണ്ടാളുംണ്ട്.
ആഹ് ആഹ്
അതെ മതി തന്നെ കൊർച്ച് പ്രായായ ആൾക്കാരാണ് വഴി.
ആണ്ലേ. അസുഖങ്ങളൊന്നുംല്ലാതക്കട്ടെ.
ആഹ്. ഓൽക് ഓലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോകും. അയ്നൊന്നും കൊഴ്പ്പൊന്നും ഇല്ല. ഇത് ഇപ്പേഴ ഇതുവരെ.
ആഹ് ആഹ് ആനെ, ഇല്ലാതിരിക്കട്ടെ വന്നാല് എല്ലാരും കൊയ്ങ്ങും. ഓലും കുട്ങ്ങും അമ്മളും കുടുങ്ങും
ഓൽക്കും കെതേടയ്ക്കാരം ഞമ്മക്കും കെ തേടയ്ക്ക ആഹ്. നിങ്ങക്ക്ങ്ങനെ യാത്രക്ക് പോവാൻ ഇഷ്ടല്ല ആൾക്കാര ആണ.
ആഹ് യാത്ര പോവാനൊക്കെ ഇഷ്ടാണ്, പക്ഷെ പോവലില്ല കൊറവാണ്.
ഏഹ് പെര്ന്നാളായ്ട്ട് എടുക്കെങ്കിലും പോയിരുന്നോ?
കാരണം മ്മ ഒ റ്റ ക്കാവുക്കാവുമ്പൊളൊക്കെ മ്മക്ക് പോവാം കഴീലല്ലോ.
ആഹ് ആരെങ്കിലൊക്കെ ഇണ്ടാവുമ്പോ
ആരമ്പോപോ ആഹ് ആഹ്.
നാലട്ടക്കാട്ടി പോയലുണ്ടാവലല്ലേ ഉം എളച്ചി വീട്ടില്ണ്ടൊപ്പ
ആഹ് ഇണ്ട്ണ്ട്.
ഉം പെര്നാക് പോയില്ലേനൊ?
ഓഹ് പെരുന്നാക്ക് പോയി രണ്ടീസം നിന്ന് പോന്നു, പിന്നെ സ്കൂൾ തൊർന്നില്ലേ.
ആഹ് ഇളച്ചിക്ക് ചെറിയ കുട്യാളുണ്ടോ?
ആഹ് ഒരാള്ണ്ട്.
ഏഹ്
ആഹ് എൽ കെ ജില്
ഏഹ്ഒരാളുള്ളൂ?
ആഹ്. ഒരാളൊള്ളു.
ഏഹ്
നിങ്ങളെങ്ങനെ യാത്ര ക്കെടക്കലും പോയീനാ
ഇല്ല. പെര്ന്നാക്
ഇല്ലലൈ. ങ്ങൾക്കങ്ങന യാത്ര ചെയ്യാനോ റിസോർട്ട് പോയ്നിക്കാനോ അങ്ങനൊക്കെ താല്പര്യാ?
ആഹ് പ്പൊ പൊവാന ഇഷ്ടല്ല.
പോയിട്ടണ്ട് എത്തൂലാനൊള്ളു.
ആണ്ല നിങ്ങളെങ്ങനെ ഫാമിലി അങ്ങനെ പോവല.
ആഹ് ഞങ്ങള് ഫാമിലി. ഞാനും കുട്യാളും.
ആഹ് ആഹ് ആഹ് അങ്ങനെപോയാ കൊറെദിവസം ങ്ങനെ ന്ന് പോവോയാത്രകൊറേ ദിവസംപിടിക്കോ?
ഏഹ് ഇല്ല ഞങ്ങള് വണ്ടേട്രിപ്പൊക്കെ പോരൊള്ളൂ. ന്ന് അഹ് അങ്ങനെ എ കൊറെ ദിവസംമുന്പാന്ന് പോയിട്ടില്ലേ
ആഹ് അങ്ങനെലേ എവിടക്കൊക്കെ ലാസ്റ്റ് എവ്ടുക്കാപോയത്?
ലാസ്റ്റ്ഇപ്പോ ഇങ്ങട്ടപ്പോ. പോയ് കയ്ഞ്ഞ പെരുന്നാക്ക് പോയിട്ടൊള്ളു ചെറിയെരുന്നാൾക്ക്. ഈപെരുന്നാൾക്ക്പ്പൊ എവിടെക്കും എത്തിട്ടില്ല.
ആണ്ലേ ഇന്ന് പെരുന്നാളറഞ്ഞാ മയിം കാര്യങ്ങളൊക്കെഅല്ലയ്നോ പെരുന്നാളിന്റെ അന്ന് എവിടെക്ക് അതാണ് എവിടെക്കും പോവാൻ കയ്ഞ്ഞീല്ലല്ലോ?
ആഹ് ആഹ്
ഉം ആഹ് വെക്കേഷനൊക്കെ പോണംന്നൊക് ക്കണ്ടയ് പിന്നെവെക്കേനയപ്പം പിന്നെ എവ്ക്കും പോവാൻകയ്ഞ്ഞതുല്ല.
ആഹ്
എവിടക്കെങ്കിലൊക്കെ പോണംന്നൊക്കെ ഉദ്ദേശിച്ചീനിം. ഉംമ് പോയ്ട്ടില്ല.
വെക്കേഷൻകഴിഞ്ഞപ്പോ എവ്ട്ക്കും പോയ്ട്ടുണ്ടാവില്ലല്ലേ?
ഇല്ലല്ലാ പോയ്ട്ടില്ലേ. പിന്നെന്തഞ ങ്ങള് എടക്കെടെക്ക് പോവോയാത്രേ
എടക്കെടെക്ക് കൊറവാണ്പോകല്
ആണ്ലേ
ആഹ്
അവ് ടെ എടുത്ത് എന്തെങ്കിലുംടൂറിസ്റ്റ് കേന്ദ്രംഇണ്ടോ?
അഹ് ഇവടെപ്പോ ന്നല് നല്ലെ എടതൊന്നല്ല
ഇല്ലലേ
കൊർച്ച് വുട്ടാ.
ഏഹ് ആഹ് അങ്ങനെപൊയേ തോടോഅങ്ങനെ എന്തെങ്കിലുഒക്കെണ്ടോ അട്ത്ത് വീടിന്റെ അട്ത്ത്എവടെങ്കിലും.
അങ്ങനെ അങ്ങനെട്ത്തൊന്നുല്ല ഇവടെ
ആഹ്
കൊറച്ചഅങ്ങട്ട് പോണം ഒരഞ്ച്, പത്ത് ഇൻറ്റൊക്കെണ്ട്.
ആണ്ലേ?
ആഹ് ഇങ്ങൾതെങ്ങനെ?
ഞങ്ങൾത് ഇവടെ അട്ത്തെന്നെണ്.
ഏഹ്
ഞങ്ങളെറോഡിന്റെ ഈസൈഡ് വീടും ആസൈഡ്പൊയേണ്.
ഏഹ് അങ്ങെനെര്ത്താ ഏഹ് അപ്പൊ മക്കളേക്കെ പേടിയാലേ മയതൊക്കെ
ട്ടവന്നാ നേരെ അവിടക്കകളിക്കാൻ പോവേ ഫുട്ബോള്കളിക്കാൻ പോവും.
ന്നല്ല ആയെല്ലേ ഇതെന്നെയല്ലേ?
ആയം കൊർവാണ് കൊർച്ചങ്ങോട്ട് ഒര് നടുക്കെ എത്തുമ്പോആയാണ്.
ആഹ്, ആഹ്
ന്നാലും പേടിയെന്നെണ് ഇൻക്ക്.
ആഹ്
ധൈര്യല്ല ചെറ്യേ മക്കളാവുമ്പളെ
ആഹ്
ന്റെ ചെറ്യേ മോനന്നെ അക്കരെത്തും നീന്തിക്കാണ്ട്
ഓൽക്കറീലല്ലോ റ്യ
ഇല്ലല്ല യമ്മക്ക് കാണുമ്പമ്മക്ക് പേട്യാണേ
ആഹ് അതന്നെ
അതാണ്. ഒരുപാട് ആൾക്കാര് വരും വടെ അതോണ്ടമ്മക്ക് വെല്ല്യാൾക്കാരുണ്ടാവും. അതോണ്ടൊര് സമാധാനാണ്.
പേടില്ല ലെ
ആരെങ്കി ഒരാള് കാണല്ലോന്നില്ലൊര് വരിയേരും ചെറിയരൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടാവും വൈകുന്നേരാ യാലേ കാറ്റുള്ളാനെ ഒരുപാട് ആൾക്കാര്ണ്ടാവും. പിന്നവിടെ ഓരോ കൃഷികളൊക്കെ ക്കണ്ട്. ആ നൻക്കാ വേര്നോലൊക്കണ്ടാവും. അപ്പൊങ്ങനെ അതോണ്ട് പിന്യും കൊർച്ചൊക്കെ ധൈര്യ ഒരുപാട് നീർനായ്ക്കൾണ്ട്. അപ്പൊ വെള്ളത്ത്ക്കർങ്ങുമ്പളേയ് കരുത്യർങ്ങണം
അല്ലെങ്കി പേട്യാണ്‌ ലേ
ആഹ് പേട്യാണ് മഴ പെയ്താലും പേട്യാണ്‌. മഴ പെയ്താ വെള്ളേറും
ആഹ് അല്ലെങ്കി തുആണ്‌ ലേ
അല്ലെങ്കി സുഗാണാണ് ട്ടോ. പിന്നങ്ങള കുളിയും തിരുമ്പലും ക്കൊ പൊഴേന്നാ
ഏഹ് ഔട്ന്ന
ആഹ് കുട്ട്യളെ മദ്രസ്ക്ക് പർഞ്ഞയച്ചാണ്ട് നേരെ കുളിക്കാമ്പോവും. പൊഴേക്ക് അഹ്
പ്പ വള്ളക്കെണ്ടാവുലേ അത്യാവശ് ത്തിന്
ഓഹ് വള്ളക്കണ്ട്. വെള്ളം വറ്റിട്ട്ല്ല വട് ചീപ്പിട്ട് നിർത്തണോ നിർത്ത്ണോണ്ടേ വെള്ളം ഇല്ലല്ലല്ല
ഏ ഉം
കെട്ടി നിർത്തണോണ്ടവിടെ ചീപ്പ്‌ട്ട്ണ്‌ തായെ അപ്പൊ വെള്ളന്താവും
ആഹ് ആഹ് അപ്പങ്ങനെ വറ്റൂലലേ
ഇല്ലല്ലാ വറ്റൂല
ഉം
വെള്ളണ്ടാവും. വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ട് ല്യ
ആഹ്
എപ്പോഴും വെള്ളാണ്ടാവും. പിന്നെ ഒരുപാട് വേനലായ ഒരുപാടാൾ ക്കാര് വരും. പലേ സ്ഥൽത്ത്ന്നും കുളിക്കാനും തിരുമ്പാനൊക്കെ
ഉം
വെള്ളല്ല അത്തേരിയന്നൊക്കെ ആൾക്കാര് ഓരോ വ വണ്ടിയില് വരും ഓട്ടർഷേലായിട്ടും കാറിലായിട്ടൊക്കെ ങ്ങനെ
ങ്ങക്ക് സുഗാണ്‌ ലേ അവിടെ എട്ത്തന്നായതോണ്ട്
ഓഹ് അട് അതാപർഞ്ഞെ, വേനലാവുമ്പോ സുഗാണ്. മഴക്കാലാവുമ്പോ പേടിയാനാണും
മഴത്ത് പേട്യാണ് കുട്ട്യാള്
അ താണേ
ഉം
അങ്ങനൊരിത്ണ്ട് പിന്നെ നീന്തല് പഠി ച്ചോട്ടെ എന്ന് വിചാരിച്ച് ഓരോര്ത്തരോട് അറിമ്പൊ അയ്നെന്താ നീന്തല് പഠിച്ചോട്ടെ അങ്ങനെന്നല്ലാ പഠിക്കല് ക്ഷെ ഇത് കാണ്ണ അമ്മക്ക് പേടിയല്ലേ
ആഹ് ആയല്ലതോടെന്നൊന്നും നമ്മക്കറീല്ലല്ലോ.
ഏഹ് അതല്ലെ അറിയൂല്ലേ
പിന്നെന്താ?
ആഹ് ന്ന അയിക്കോട്ടെ ന്നാല്
ആഹ് ആഹ് അഹ്